ഹല ഹലോ കേൾക്കണില്ലേ ഹലോ
ആഹ കേൾക്കുന്നില്ലേ
കീർത്തനം
സുഖായിട്ട് പൊന്ന്
ഉം എന്താ ചായിടിയോക്കെ കഴിഞ്ഞോ
ഇല്ല കഴിഞ്ഞില്ലാ
ഇങ്ങനെ കേട്ടില്ലല്ലോ
കഴിഞ്ഞില്ല
ആഹ എപ്പഴാ ഞങ്ങള് അപ്പൊ എപ്പഴാ നിങ്ങള് ചായുടിക്കല്
അങ്ങനെ പ്രത്യേക സമയംന്നില്ല ചിലപ്പോ
അയ് ആഹ അല്ല ചെല ഭാഗത്തൊക്കെ മരപ്പിന് ശേഷാണ് കുടിക്കല്
ആഹ
ഉഹ
മഴ ഉണ്ടോ
മഴ ഇന്ന് ഉച്ചക്ക് നല്ല മഴ ഇണ്ടായിന ഇപ്പം മഴയില്ല ഇപ്പൊ നല്ല വെയിലാണ് അവിടെ മഴ ഉണ്ടോ
ഇപ്പൊ പെയ്യുന്നില്ല പക്ഷെ ഇന്ന് പൊതുവേ നല്ല മഴയാണ്
ആണല്ലേ എവിടെന്നാ രാവിലെ ഉച്ചക്ക് എങ്ങനെ ചെറുതായിട്ട് എല്ലാതൊന്നും ഇല്ലണോ എന്നാലും മഴ ആദ്യത്തെ മഴയൊന്നും ഇല്ല നല്ല വെയിലാണ്
ആഹ
ഉം പിന്നെന്താ മക്കളൊക്കെല്ലേ ഓ ചായ കുടിച്ചു
ചെറിയ മോളാണ്
ആഹ
രണ്ടു വയസത്തായേള്ളു എന്നെയാണ് നാത്തൂന്റെ വീട്ടിലാണ് അപ്പൊ ഇവിടെ മക്കളുണ്ട്
ആഹ ഇരുന്ന് പോയതേക്കറല്ലേ
ആഹ ഒരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ വന്നതാ
ആ പിന്നെ നിങ്ങടെ ഇന്ന് വീട്ടിൽ പോവും
ആഹ ഇന്ന് പോവും.
മോളഇവിടെ ഉറങ്ങ?
ഇല്ല ഇപ്പൊ അവരുടെ കൂടെ കളിക്കാ.
ആ കുട്ട ഉണ്ടാകുമ്പോ പിന്നെ കൂട്ടത്തിൽ കളിക്കുവല്ലോ അല്ലെ?
ആഹ ആഹ.
ഉം
ഭക്ഷണക്കായോ?
ഓ ഭക്ഷണം ഞങ്ങള് ഒന്നിച്ചു ഇങ്ങനെ വെക്കലാണേ.
ആഹ രാത്രിയും ചോറ് തന്നെ ആണോ?
ആ ചോറ് ആ ചോറ് തിന്നളലും ഉണ്ട് അല്ലേ അല്ലാത്ത മക്കൾക്ക് ചോറ് വേണം. പിന്നെ ഉപ്പാക്കൊക്കെ ചപ്പാത്തിയാണ്.
ആഹ.
ചപ്പാത്തി പിന്നെ ഞങ്ങ അപ്പം ചൂടലാണ് ഇങ്ങനെ കഴിക്കുന്ന ടൈമില് ഇങ്ങനെ ഉണ്ടാക്കലാണ്. മൂന്നണൊക്കെ കഴിക്കൊള്ളു കുറേ കഴിക്കൊന്നുല്ല.
ആഹ.
പിന്നെന്താ, നിങ്ങള് ഭക്ഷണം അവിടുന്ന് ഭക്ഷണം കഴിച്ചു ഇങ്ങള് പോവയ്ക്കാരല്ലേ?
ആഹ ആഹ കഴിച്ചിട്ട് പോവും.
ആഹ. വേറെൻത് നിങ്ങടെ വീട്ടില് എന്താ വല്ല കൃഷിയൊക്കെ ഉണ്ടോ നിങ്ങടെ വീട്ടില്?
ഇല്ല വെള്ളത്തിന്റെ പ്രശ്നമൊന്നും ഉണ്ടാകാറില്ല.
ഇല്ലല്ലേ? ഉം. എന്താണ് വെള്ളം കിണറോ അതോ കുയ കുയൽ കിണറോ?
കോഴൽക്കണറാണ്.
ആഹ വേനൽ നല്ല വേനൽക്കും വെള്ളം ഉണ്ടാവുല്ലേ?
വെള്ളം അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല.
ആ.
പിന്നെ വെള്ളം മോട്ടർ അടിച്ചാലൊക്കെ കേറാൻ കുറച്ച് സമയം എടു ക്കോ
ആ ഇവിടെ ഞങ്ങ ഞങ്ങള മോട്ടർ വെക്കുന്നത്. മോട്ടറ് ഉള്ള്ക്കില്ല മോട്ട അല്ല. നമ്മള് പുറത്തെ ഉം. അങ്ങനത്തെ മോട്ടറായോണ്ട് പക്ഷെ വെള്ളണ്ട് കൊറേ ഇട്ട സമയം പിടിക്കും.
ആ അങ്ങനെന്നാണ് ഞങ്ങൾക്കും.
ആ വെള്ളം കയറാനേ കറന്റ് ബില്ലും നല്ലവോണം ആകും. വെള്ളം ഇണ്ടാകും. മറ്റേ മോട്ടർ ആകുമ്പോ വെള്ളമില്ലെങ്കിൽ ഒറ്റയടിക്ക് വലിച്ചെടുക്കാർ കഴിയൂലേ?
ആ ആ.
ഇവനിങ്ങനായോണ്ട് പിന്നെ വല്യയ പ്രശ്നൊന്നുല്ല. കുറെ ടൈം പിടിക്കുന്നൊള്ളു. ഞങ്ങക്ക് പൈപ്പ് വെള്ളാണ്, അതോ ആഴ്ചയിൽ ഒരു ദിവസ ഒരു ദിവസേ വരിനൊള്ളൂ.
ആഹ്
നെയ്യ് വെള്ളം കെണ് കെണറില്ല ഇങ്ങ കുടിവെള്ളം ഞ കുടിവെള്ളക്ക
കുടിവെള്ളം അതന്നെ കുടിക്ക
അത് കുടിക്കലെ
അല്ലാതെ വേറെ കിണറടു ത് അ കൊറച്ചപ്പുറം പോയി എടുത്തു വരണം
ആഹ് വെള്ളം കുറണാക്കെദ്ധിുട്ട്
ങ്ങളെ വീടിന്റെ അടുത്തൊക്കെ എങ്ങനൊണ് കെണറ്
ആ ഉ എടാ
ഇങ്ങളവിടി അങ്ങനെന്നാണോ പരിസരത്തൊക്കെ
ഞങ്ങള വെടെ ള്ള കിണറുണ്ടേ അധികം കെണറ്ന്നെ ഇവിടെ ഇവിടെ ഏരിയിലൊക്കെ കിണ കിണർ അല്ലേ ഞങ്ങൾത് പിന്നെ കൊയലാണ് ഇ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിന് ആദ്യൊക്കെ ഇപ്പൊ പിന്നെ കഹ് കുത്ത്യേന് ശേഷം വല്ല്യ കൊഴപ്പില്ല എന്നാലും വെള്ളം അങ്ങനെ മോട്ടർ ആയോണ്ടേ വെള്ളം ഇങ്ങനെ കിട്ടാൻ താമസം പിടിക്കും
ആഹ്
അല്ല പ്രശ്നൊന്നുല്ല പിന്നെ ലൈൻവളാകെ ആഴ്ച്ചേല് ഒരു ദിവസേ വര് ലൊള്ളൂ ഞങ്ങള വീട ഒരു മേല് ല്ലായോണ്ട് വെള്ളം കേറി കിട്ടും കൊറ്ച്ച് ബുദ്ധിമുട്ട്
ആഹ് വെൻ എല്ലൊക്ക ഉപകാര വന്നാല്
ആഹ് അതാണെ വെളളം വേനൽക്ക് വേനൽക്ക മയകാലതും ഒക്കെ ആഴ്ചേൽ ഒരു ദിവസേ വരുള്ളൂ അത് രാവിലെ വന്നാല് പിറ്റേ കുറേ ടൈം വരെ ഇണ്ടാകും നാലും പ്പനമ്മക്ക് ഇല്ല പാത്രത്തിലല്ലേ എട്ത്തെക്കാൻ കയ്യൂ ള്ളു അഉ അല്ലാത ശേഖരിക്ക ഇത് വിക്കണമെങ്കി പാത്രം വേണ്ടേ പി പില്ല്യലൊക്കെ പൊ കൊറേ ആള് കൊറെേ ആൾ ഇണ്ടായോണ്ടേ ഒട കുട്ട്യേളും ജോയിന്റ് ഫാമിലിയാണ് അപ്പൊ പിന്നെ കുട്ട്യേളും ഒക്കെ ഉണ്ടാകുമ്പോ മ്മക് കുട്ടി ളെ ക്കൽ കൂടുതലു വെള്ളത്തിന്റെ ആവശ്യം വര
ആഹ് ആഹ്
അങ്ങനെ അങ്ങനെ ഒപ്പിച്ച് പോകും പിന്നങ്ങനെ കൊയല ടിക്കും ടൈമ് പുട്ച്ചാലും വേറെ വേറെന്തൊക്കെയ
വേറെന്താഅവിടെ ഇത് എല്ലാരും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോഔടേലും
എങ്ങനെ
ആണ് ലോഗൽ
ക്ലിയർ ആയില്ല റേഞ്ച് പോയോന്ന് തോന്ന്ണ് എടക്കൊന്ന് സ്റ്റക്കായി
വ്ടെ മഴക്കാലത്തുള്ള രോഗങ്ങൾ
ആ വ്ടെ ആ ഉണ്ടേ മ് ഇവിടെ പരിസരം പേരൊന്നുമില്ല ഇല്ല അവിടെ ഇവിടെ ഇങ്ങനെ കേൾക്കാം ഒരു മഴ പെയ്യുമ്പോ തന്നേയാണല്ലോ അധികം ബുദ്ധിമുട്ട് ഇണ്ടാവൃ നമ്മളീ ഹോസ്പിറ്റലി പോയാലൊക്കെ അങ്ങനെ തന്നെയല്ലേ നല്ല തെരക്കണല്ലോ മയക്കാല രോഗങ്ങള് ഇണ്ടാവും കൊഴപ്പൊന്നും ഇല്ല പിന്നെ നമ്മള് കുട്ടികള് സ്കൂളിപോകുമ്പളേ ഒരാക്ക് ഇണ്ടായി അതന്നെ പി ഇങ്ങനെ പകരുവല്ലോ ചെുതായിട്ട് ഞമ്മളിപ്പോ ചെറിയ ജലദോശം പിടി ഉച്ചക്ക് മക്കള് സ്കൂളിൽ പറഞ്ഞയക്കണമല്ലോ വെറുതെ സ്കൂള് ഒഴിവാക്കണ്ട വിചാരിച്ചാണ് ഇതെപ്പങ്ങനെ ഇവിടെ എടുത്തൊന്നും വല്ലകൊയപ്പൊന്നല്ലൃന്ന് ജലദോഷം അങ്ങനെതൊക്കെ മക്കക്കൊക്കെ ഉണ്ട്
ആ ഞങ്ങളെ ഫാമിലിയിയില് കഴിഞ്ഞീസം ഒരാൾ മരി ച്ചു ഡെങ്കിപ്പനിയായിട്ട് അറിയാതെ ആയിപ്പോയിട്ട്
ആ അതാണ് മയക്കാലത്ത് ഡെങ്കിപനിക്കെ നല്ലോണം പകരോല്ലോ കൊതുകും വെള്ളക്കെകെട്ടി നോക്കുവല്ലേ അവിടെ ഇവിടെക്കെ നമ്മള എത്ര നന്നാക്കിയാലും അവിടെ ഇവിടെക്കെ വെള്ളം ഇണ്ടാവല്ലോ
ഉം
പിന്നെ ചിഗല്ല ആയിട്ട് അങ്ങനെയായി കഴിഞ്ഞിസം സസ്പെൻഡിനരു ഓട്ടം ഉണ്ടായിരുന്നു അതൊക്കെ മൊടങ്ങിപ്പോയി ഷിഗല്ല പോന്നടുത്ത് ഷിഗല്ലായിട്ട് ഫംഗ്ഷൻ ഒഴിവാക്കി
ഓൽക് എന്താണ് ജോ ജോലി
ഡ്രൈവറാ
ആ അത് ലേ ആ ഇപ്പണ്ട് എല്ലോട്തും രോഗങ്ങള് രോഗങ്ങളുൻ
ആഹ് ഓരോ രോഗങ്ങള് ഇപ്പൊ കേൾക്കുന്ന്ണ്ട് നിപ്പ നിപ്പ വന്ന് ഷിഗല്ല വന്ന്
എവിടെ പോ നിപ്പ വീണ്ടും ക്കെ കണ്ടീന്യല്ലോ പത്രത്തിൽ കോഴി കോട് ഇവിടെ ഏരിയിലൊക്കെ ആ ണ്ട് ഇതുവരെ നിപ്പം മറ്റേ കൊറോണ നിപ്പ പ്പലല പല പല വേറെ ഹത്ത്കളും ഉണ്ടല്ലോ പിന്നെന്താ ഓലെന്താ ഇങ്ങനെ ഓട്ടോ ഓട്ടർഷൻ്റെ എന്ത് എന്ത് ഡ്രൈവറാണ്
ബസ്സിലാണ് പോവാർ പിന്നെ കഴിഞ്ഞ ദിസം ടൂറിസ്റ്റിലായിരുന്നു
ആ ടൂറിസ്റ്റ് ബസ്സിലേക്കാരല്ലേ ലോങ്ങും ആ ലോങ് ങ്ങനെ പോവും
രണ്ട് മൂന്ന് ദിവസത്തെ ഇതൊന്നും എടുക്കാറില്ല ഞാൻ വീട്ടിൽ ഒറ്റക്കായതൊണ്ട്
ആ അതെലെ
എന്നെ വൺഡേ ട്രിപ്പ് ഒ ക്കാണെങ്കില് പോകും പോകാറ്ണ്ട് അല്ലാതെ പിന്നെ ബസില് പോവലാണ്
അഅ ആഹ് നിങ്ങള് മാത്രം ഉണ്ടാവുള്ളൂല്ലേ വീട്ടിൽ ഇമ്മ്യന്നുല്ലേ
ഇല്ല ഞങ്ങളേ ഉള്ളൂ
സ്വന്തം വീടാ വീട് കയറ്റിയതെ മരിച്ചതാല്ലെ വേറെ ആരും ഇല്ലേഏട്ടന്മാര ഒന്നും
ഏട്ടമാര് ഇല്ല പിന്നെ ഇല്ലെ മൂന്ന്
അതും ആഹ് ചെറുത് ഹസ്ബൻന്റെക്കാരല്ലേ
ഉം തന്നെ പിന്നെ അടുത്തടുത്തായോണ്ടിങ്ങനെ വന്നും പോവാ
ആ വീട് അടുത്തടുത്താണോ
ആഹ മൂന്നാളെ ഒരു സ്ഥലത്താണ് കല്യാണം കഴിച്ച്
ആ അതെ ആ അതെ അതോടെ നമ്മുക്ക് ഇങ്ങനെ ആളുണ്ടാവൂല്ലോല്ലെ
പോയി ആ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വീട്ടീന്ന് അങ്ങോട്ട്
എഏ വേറെന്തെന്നാ എന്നാ ശരില്ലേ
ആഹ ആയിക്കോട്ടെ
ചിലപ്പോ ഞാൻ നിക്കടുന്ന പിന്നെ വിളിക്കുന്ന ശെരി